ഉം
ആഹ് പറഞ്ഞോ.
എവിടെയുണ്ട് വീട്ടിലാണോ?
ആഹ് വീട്ടിലാ എവിടാ?
വീട്ടിലുണ്ട്.
എന്തെടുക്കുവാ?
വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
ആഹ് സന്ധ്യാനാമം ഒക്കെ ചൊല്ലുവോ?
സന്ധ്യാനാമം ചൊല്ലണം കൊറച്ച് കഴിയുമ്പോ ചൊല്ലും ഇപ്പഴേ ഇരിക്കത്തില്ല.
ആന്നോ എത്രന്നേരം ഇരിക്കും?
ഒരു അരമണിക്കൂറ് അരമണിക്കൂർ വേണ്ടലോ, ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കും.
ആന്നോ ആഹ്. ഓ ഞാൻ അങ്ങനെ സന്ധ്യാനാമം ഒന്നും ചെല്ലത്തൊന്നുമില്ല, പണ്ട്.
എന്നും ചൊല്ലത്തോന്നുമില്ല ആഹ് സാഹചര്യം പോലെ എന്നും കുട്ടികളെ ഉള്ളണ്ടേ.
ആഹ്
ആഹ് രണ്ടുപേരുണ്ട് അവര് സ്കൂൾ. ട്യൂഷൻ വിട്ടിരിക്കുവാ ഇനി കൊറച്ച് കഴുമ്പോ ഒന്ന് വിളിക്കാൻ പോണം, വിളിച്ചോണ്ട് വന്നാ അവരെ എവിടെലും ഇരു ത്തിയിട്ട് കൊറച്ച് നേരം വന്നിരിക്കും.
ഓ അങ്ങനെയാ ആഹ് മക്കളും വന്നിരിക്കുവോ?
ഒരാൾ ഇരിക്കും കൊറച്ച് കഴുമ്പോ അങ്ങ് എണീറ്റ് പോവും. ഇരിക്കില്ല അങ്ങനെ ഇരിക്കൊത്തുന്നുല്ല നമ്മള് നാമം ചൊല്ലാൻ . അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുത്താറില്ല പിന്നെ മൂത്താള് വന്നിരുന്നാ കൊറച്ച് നേരത്തേക്ക് കൊഴപ്പൊല്ല
ഓ അങ്ങനെ മക്കളും ചൊല്ലുവോ
മക്കളും ചൊല്ലും
ആണോ ആഹാ എത്ര വർഷവായിട്ടാ ഇവര് നാമൊക്കെ ചൊ വെല്ലാം തൊടങ്ങിയത് കല്യാണത്തിന് ശേഷമാണോ കല്യാണത്തിന് മുന്നേ ഇങ്ങനായിരുന്നോ?
കല്യാണത്തിന് ശേഷവാ അതിനും അതിനു മുന്നേ എന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പഴൊന്നും ഇല്ലാരുന്ന് പക്ഷെ അതിന് മുന്നേ ഒണ്ടായിരുന്നു
ആണോ
അതെ അതെ
ഡിഗ്രിക്ക് പോയതാന്നോ?
ആഹ് ഡിഗ്രിക്ക് പോയതാ കരുനാഗപ്പള്ളില് സ്റ്റഡി സെന്റർല്
ആഹാ
പിന്നെന്തുണ്ട്?
ഓഹ് എന്തോ വിശേഷം ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ സന്ധ്യയായില്ലേ കൊതുകിന്റെ ശല്യം ഭയങ്കരം. അപ്പം ആഹ് അപ്പ അമ്മ ഇച്ചിരി മറ്റേ നമ്മടെ തൊണ്ടില്ലേ? അതും മറ്റേ ഏഹ് കൊറെ പച്ച എലകളുണ്ട് അതും എല്ലാം കൂടെ എടുത്തിട്ട് എന്താ പൊകയ്ക്ക്ന്ന് നാ നമ്മടെ പനികൂർക്കയില്ലേ? പനികൂർക്ക അതും മറ്റേ വേപ്പ് വേപ്പിന്റെ ഇലയില്ലേ? ആഹ് വേപ്പിന്റെ എലയെല്ലാം പിച്ചിയാ ആ അതിന്റെ പോകേടെ നമ്മള് പൊകയയിടുന്നെന്റെ പൊറത്ത് വെച്ച് കഴിഞ്ഞാലെ അ- അതിന്റെ കൂടെ സ്മെല്ല് എടുക്കുമ്പോം കൊതുക് ശല്യം കൊറച്ച് കൊറഞ്ഞ് കിട്ടും അപ്പ അങ്ങനെ- അമ്മ മുറ്റത്തിരുന്ന് അത് ചെയ്യുന്നു ഞാൻ ഇവിടെ ഇങ്ങനെയിരിക്കു - ക്കുന്നു അത് നോക്കിക്കൊണ്ട് പൊക കാരണം പൊക കാരണം കണ്ണ് തൊറക്കാൻ വയ്യാ എന്നാലും ആ- ന്നാലും വേണ്ടിയേല കൊതുകിന്റെ കുത്ത്കൊള്ളുന്നതിനെക്കാട്ടി നല്ലതാ ഈ പൊക കൊള്ളുന്നത് ഇല്ലെങ്കി ഇവിടെ രാത്രിയില് മൊത്തം കൊതുകായിയിരിക്കും എന്ന് വെച്ചാല് ഞങ്ങള്- ഇപ്പൊ താമസിക്കുന്നതിന്റെ ആ ആ അയ്യം മൊത്തംന്ന് പറയുന്നതേ- എന്താ നെറയും പോയി കാട്- കൂട്ട പോച്ചയും നല്ല നല്ല രീതിയിലാ പോച്ച പടന്നുകാണാൻ - അപ്പൊ അതിനകത്തെല്ലാം ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള കൊതുകളാ ഇപ്പഴത്തെ കൊതു- കൊതുന്ന് പറയുമ്പഴത്തേക്കും ഒരു കുഞ്ഞു കൊതുവാവും നമ്മുടെ ദേഹത്ത് വന്ന ഇരുന്നാ പോലും നമ്മള് കാണത്തില്ല അതുപോലത്തെെ കൊതുക് ഇഷ്ടം- ട്ടം പോലെ ഇതിന്റ അകത്തു ഉണ്ട് അപ്പൊ അതുകൊണ്ട് മിക്ക ദെവസങ്ങളിലും അമ്മ ഇങ്ങനെ- എന്തുവാ പൊകയിടും അപ്പം കൊറച്ച് നേരം ഇതിനക - ഒക്കെ ഇങ്ങനെ ഒന്ന് പൊക തട്ടിക്കും ഇവിട അമ്മ അച്ഛൻ ഞാന് കുഞ്ഞ് ഹസ്ബന്ഡ്
ഓക്കെ ഓക്കെ
ഉം അങ്ങനെ പിന്നെയോ പിന്നെ അവിടെ എങ്ങനെ കൊതുകു ശല്യമൊക്കെ എങ്ങനുണ്ടോ ആന്നോ
ആഹ്
ആഹ് ഹാ മഴയൊക്കെ എങ്ങനെ ഒണ്ട്
മഴ വൈകിട്ടൊന്ന് ചാറി അല്ലെ കൊഴപ്പൊന്നുമല്ല.
ഇപ്പൊ മഴ വന്ന് പെയ്തു പെയ്യത്തില്ല എന്നും പറഞ്ഞാ നിൽക്കുന്നത്. കാർമേഘം കാണുമ്പോ നമ്മള് വിചാരി ഇപ്പൊ മഴ വരും ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്നുവെച്ചാൽ പെയ്യത്തില്ല. ഇപ്പോഴത്തെ മഴ രാത്രിയിൽ ആന്നെന്നു കൂടുതൽ നിൽക്കുന്നത് എന്നുവെച്ചാൽ വൈകുന്നേരം. നല്ല രീതിയിൽ കാർമേഘം കൂടി നിൽക്കും, പക്ഷേ രാത്രിത്തേക്ക് മഴ പെയ്യുന്ന. പ്പ് പിന്നെ